ഹലോ
ആഹ് ആഹ് പറഞ്ഞോ.
കേൾക്കുന്നില്ലേ?
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. എന്ത് രാവിലെ ജോലിയിലായിരുന്നോ?
രാവിലെന്നെ ജോലിയിലാണ് അയിന്റെ തെരക്കിലാണ് രാവിലെന്നെ ആവുമ്പോ. പിന്നെ മക്കള് ചെറുതൊണന്നിട്ടി
ആഹ്
ഉം ഓരോ പണിങ്ങനെ ചെയ്യാ സ്കൂള് പോണ പിള്ളേരു രണ്ടാള്. വെറുതൊന്ന് ചെറുതൊന്നുണ്ട് അംഗലവാടിയിലാണ് മൂന്ന് വയസ്സുണ്ട്.
ആഹ് ഉണ്ടല്ലേ ആഹ് അങ്ങനവാടിയിലാവമ്പോ താമസിച്ചു പോയാ മതിയല്ലോ.
ആഹ് അത്പിന്നെ കൊപ്പീങ്ങ് എന്താ അവ്ടെ മക്കളൊക്കെല്ലേ?
ട്ട് ഇല്ലല്ല ഇവ്ടാരുല്ല.
ഏ
അ ആഹ് രാവിലെ എന്താ കഴിക്കാ ഉണ്ടാക്കുന്നേ?
ഇന്ന് ദോശേണ് ദോശിം ചട്ട്ണിം. ട്ട്ണി ആക്കിക്ക ഏഹ് എന്താക്കറി?
അവിടേം ചമ്മന്തിം വല്ലോ അരക്കത്തൊള്ളൂ.
ഏഹ് പറ്ഞ്ഞാതിരി രാവിലെ ഒരു ടാസ്ക്കാണ്ത് എന്നുതന്നെല്ലേ.
ആഹ് ദോശ ഇതാണെങ്കി പെട്ടെന്നങ് ആവും ചെയ്യും. എവിട്ലും
ദോശാവുമ്പോ വേഗാകും പിന്നതുപോലെ എടക്കടക്ക്ങ്ങനെ മാറ്റി മറിച്ച് ഇങ്ങനാക്കും. പു പുട്ട്, ഉപ്പുമാവ് അങ്ങനെ ങ്ങനെ ഓരോ ദിവസം ഇ മക്കക്കൊക്കെ പിടിക്കാനാണ് സമാധാനല്ലാത്ത ഓൽക്കയ്നങ്ങനിങ്ങനൊന്നും ഏത് പറ്റൂല.
ആന്നല്ലേ ആഹ് അവർക്കോരോ ഇഷ്ടങ്ങളുണ്ട്.
അതാണെ ഓലഷ്ടത്തിനനുസരിച്ച്പ്പോ ഇന്ന്പ്പൊ ചട്ടിണി കൂട്ടേല്ല.
ആന്നല്ലേ ആഹ്.
ഉം വല്ല ആളും ഞാൻ കൂട്ടുല. ഇഞ്ഞ് വല്യാൾക്ക് വല്യാക്കിനി വേറെ എന്തെങ്കിലും ഉണ്ടാകും
ഉഉം ചട്നി എന്ത് തേങ്ങ ചട്നിയോ
ആഹ് തേങ്ങാചട്നി
ആഹ് ആഹ്
ഇന്ന് തേങ്ങാച്ചാ തേങ്ങാച്ചാട്നി ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ഉണ്ടാക്കലില്ല ഇന്ന് എളുപ്പം നോക്കിയതാ വേഗ അത്ക്കി അത്ആകുമ്പോന്നാ- ൾക്ക് പറ്റാ ഞാനാണ് എടങ്ങേറ് അവക്കായിട്ട് വേറെണ്ടാക്കണം
ഉണ്ടാക്കണതാ
എല്ലാവർക്കും കൂടി പറ്റണതാവുമ്പോ അത് വേറൊരു സുഖാണ്
രാവിലെ ചായകുടി കഴിഞ്ഞ
ഇല്ല ചായയുടെയൊക്കെ മദ്രസട്ട് വന്നിട്ടൊക്കെ കുടിക്കുള്ളൂ
ആഹ് രാവിലെ മദ്രസൽ പോവല്ലേ
ആഹ് രാവിലെ കാൽചായ കുടിക്കും മ്മളാ ആദ്യം കാൽ ചായ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മള് മക്കളൊക്കെ വന്നതിന് ശേഷം ഒമ്പണി ആവും എങ്ങനെ ആയാലും ഇവിടെ ചായ പിടിക്കുമ്പോത്തന്
ഒമ്പണി അല്ലേ
ഉം നമ്മള് കാൽ ചായയും ആയിട്ട ആഹ് എല്ലാരും ചായ കുടിക്കും ഇവടേ എന്റെ വല്യ മോന ഉള്ളു പിന്നെ ഒരു കുടി കമ്മി ഓൻ എടക്ക് വെള്ളം അങ്ങനെയക്കെയാണോൻ് സിറ്റുവേഷൻ
ആഹ് ആഹ് ആ് ഇപ്പടങ്ങനെ ചായകുടിയൊന്നുല്ല
ഏഹ് ഇല്ലേ
ഇല്ല ഇല്ല അതോണ്ട് പാലിനൊക്കെ ലാബാ ഇല്ല ആരും ഇവിടെ ഇവിടെ അച്ഛൻ മാത്രമേള്ളൂ ചായ കുടിക്കുന്നെ ഞങ്ങള്ൾ രണ്ടരും കുടിയത്തൊന്നുമല്ല
അപ്പ എന്ത ഈ ദോശിക്ക്
ഉം അക്ക ആഹ്
ഏഹ് ചേലോൽക് അതായിരിക്കും ചാ-
അതേ ഉള്ളൂ അല്ലേ ആ ചായ എനിക്ക് പാൽ ചായന്ന് ഇത്ര ഇഷ്ടല്ലേ
ആ പക്ഷെ ചായ ഏറ്റവും കുടിക്കാതൊരികന്നെ ബട്ടർ നമ്മുക്ക് പറഞ്ഞാൽതിരി നമ്മളെ ശരീരത്തിന് എന്തിനൊക്കെ തേയിലും കാര്യങ്ങളൊക്കെ കേടന്നെയാണ് ഓരോ വൈക്ക് നോക്കുമ്പോ അസുഖങ്ങളും കാര്യങ്ങളും നോക് ന്പ നമ്മക്ക് എല്ലാതും കേടാണ്
ആഹ് ആഹ് ഉച്ചക്കത്തിന് എന്തുവാ ചോറൊക്കെ രാവിലെ ആക്കോ
ഇല്ലേ ചോറ് അങ്ങനെ നേരത്തി ആക്കുന്നില്ല പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകൊന്നും വേണ്ട ക്ക സ്കൂളൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ നേരത്തെ തേശാല് ഇപ്പത്തനെ ആഹ് ആഹ് ഒര് എട്ട് മണിയൊക്ക ആഉമ്പോത്തിനി എട്ട് എട്ടര ഒമ്പണി ആഉമ്പോ ന് ചോറാവന്നാല് ക്ഷെ എന്നാലേ നമ്മളെ പണി നീങ്ങോള്ളൂ വേം പണിയൊന്ന് കഴിച്ചട്ടെ വിചരിച്ചാന് വേം പണി കയ്യണം ന്നുണ്ടെങ്കി അങ്ങനെന്നെ വേണം
ആഹ്
അല്ലങ്കി കഴിയൂല
ആഹ്
ങ്ങളെന്താ ഫുഡൊക്കെ എല്ലോ ണ്ടാക്കോ
ആഹ് ഇവിടെ രാവിലെ ദോശ ഉണ്ടാക്കി ഇനി ഉച്ചക്കത്തേക്ക് എന്തേലും ആക്കണം ഉം ഞാന്ക്കാൻ ക്ലാസ്സിന് പോഉമ്പം മാത്രേ ഉള്ളൂ രാവിലെ ആക്കുന്നത് ഇല്ലെങ്കി പയ്യെ താമസക്കെ ആക്കത്തോള്ളൂ ഇവിടെ ആരും പുറത്ത് പോകുന്നവരൊന്നുല്ല ജോലികൊന്നും അതൊണ്ട് നമുക്ക് സമാനത്തോട ആക്കാം
ആഹ്
ക്കെ രാവിലെ കിട്ടോടെ
ഇവടെ എങ്ങനൊയാലും പത്ത്മണി പയ്നൊന്ന് മണിന്റെ ഉള്ളിലൊക്കെ ചെലേപ്പം പത്തുമണി വരും ചേലെപ്പോം നേരത്തെ വരും ചേലേപ്പം പതിനൊന്നരയും പന്ത്രണ്ട് മണിയാവും അപ്പളാ ദേശ്യം പിടിച്ച ഓരോ ആഹ് അതി കൂടെ മുന്നി കൂടെ വരും
ആഹ് ആഹ്
എല്ലാം മുന്നേ കൂടെ വരും ഇനിയിപ്പോന്ന് വീന് വേം മീൻ വാങ്ങിട്ടില്ല മീന് ഇപ്പൊ പെരും വെലയാണപ്പോ. ഇപ്പൊ കടലിറങ്ങാൻ പാടില്ല ട്രോളിങ് ആയതൊണ്ട് ഇപ്പോ ഭയങ്കര റേറ്റ് ആണ്.
ആന്ന് ആന്ന് ഞങ്ങടിവിടെ ചന്തയുണ്ട് അവിടെ പോയ ഞങ്ങള് മേടിക്കുന്നത് അവിടെ ഭയങ്കര വിലയ പക്ഷെ ആഹ് ഞങ്ങടിവിടെ വീടിന്റെ ഫ്രണ്ടിൽ ആരും വരത്തില്ല ആഹ്
അല്ല അങ്ങനെ നോക്കുമ്പോ കൊറെ ഒക്ക നമുക്കൊരു കുറേ ഒക്കെ ഒരു ഇത്ണ്ടാവുന്ന് തോന്ന നമ്മള് ഈ വണ്ടിൽല് ഇങ്ങന
ആഹ് ഇല്ലില്ല നമ്മടെ വണ്ടി കൊണ്ടരു നമക്ക് ല നമക്ക് ഇവിടെ ലാഭം അങ്ങനെ വണ്ടി കൊണ്ടോരുന്നതാ നമുക്ക് ലാഭം കെട്ടോ ആഹ് നമ്മള് അവിടെ പോയി മേടിക്കങ്കി ഒടുക്കത്ത വിലയ പക്ഷെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ആരും കൊണ്ടുവരത്തില്ല ഇവിടന്നും ആരും മേടിക്കത്തൊന്നുല്ല അങ്ങനെ. അങ്ങനെ അത് ആഹ് അങ്ങനെ നമ്മുടെ ഇവിടെ അങ്ങനാ വണ്ടി കൊണ്ടുവരുന്നൊക്ക ലാഭവാ സത്യം പറഞ്ഞ അന്നരം അവരൊക്കെ നൂറ് രൂപയ്ക്ക് തരും അവിടുത്തെ ചെല്ലുവാണെങ്കി ഇരുന്നൂറ് രൂപയ്ക്ക് കുറഞ്ഞു തരത്തില്ല
ആഹ് എഹ് നമ്മള് വിചാരിക്കും കടകൾല് അങ്ങനെ പോയി വാങ്ങുമ്പോ ആതായാണ്ന്ന്
ആഹ് അല്ല നമ്മളവിടെ പോയി മേടികുമ്പഴേ നമുക്ക് മനസ്സിലാവതോള്ള് നല്ല വെലാ എല്ലാത്തിനും എടുക്കുന്നെ ഇപ്പം ബോട്ടും വെള്ളോന്നും ഇറങ്ങാതൊണ്ടും അവര് നല്ല രീതി പൈസ എടുക്കുന്നുണ്ട്.
ആഹ് മീനില്ല മീനില്ല ഇല്ല മീൻനോല് നല് ല്ല റേറ്റുവാ
റേറ്റുവാ ന്ന ഒള്ള മീനാങ്കി നല്ല മീനും അല്ല
അതാണ് ഇല്ല മീനൊക്കെ ഇഞ് എങ്ങൻതേങ്കിലും മീനൊക്കെയ്കാരം വര്അ പിടിക്കാത്തീ ദാവാത്തേക്കാവുന്നില്ല
ഉം ഇതുണ്ടോ അവിടെ മഴയൊക്കെ ഉണ്ടോ
മഴപ്പോ രണ്ടീസായിട്ട് ഇപ്പ മഴ മഴെന്റ വഴിക്ക് പോയി ഓന്ന്ണ് പരു അറിയിപ്പൂല്ല മായന്റെപ്പൊ ഇന്നും നല്ല വെയ്ലാ
ആഹ് ഇന്നലെയും വെ മഴയൊന്നും ഇല്ലായിരുന്നു
ആഹ് എന്താണാവോപ്പത് മയക്കാലത്തിന്റെ മാരി തോന്നണില്ല ഇപ്പൊ വേനലായ പോലെയാണ്
ഇല്ലാ നമ്മള് പക്ഷെ ഓർക്കാപ്പുറത്താ മഴ പെയ്യുന്നത്. ട്ടോ നമ്മള് വി പ്രതീക്ഷിക്കാത്ത ട ടൈമിലായിരിക്കും മഴ പെയ്യുന്നത്. ആഹ്
പക്ഷെ ഇന്നാലും പെയ്യാതെന്നാലും ഗതിയേടാണെ നമ്മക്ക് വെള്ളോം കാര്യങ്ങളൊക്കെയാണ് നമ്മക്ക് ബുദ്ധിമുട്ടേറേ
ആഹ് വെള്ളൊക്കെ നിക്കോ ഇപ്പം മുറ്റത്ത് വെള്ളവൊക്കെ നിക്കുവോ
അങ്ങനെയല്ലേ ഞമ്മള് വേനലാകുമ്പോമ്മക്ക് വെ വെള്ളം സ് എത്ര വീടുകളില് വെള്ളം ഇല്ലാത്തണ്ട് ഞാ പറയാ മഴ പെയ് കിട്ടാതിരുന്നാല് വെള്ളത്തിന് ക്ഷാമാവും പറയെ
ആഹ് അവിടെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ?
ഇവടെ ഞങ്ങക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ലാ ഞങ്ങള് കെണറ്റില് ല്ണ്ട് ഇതിലൊക്കെ വെള്ളം കമ്മിയായിനിപ്പോ കമ്മിയായിട്ട്ണ്ടായിരുന്നു.
ആഹ് ആഹ് ആഹ്
പക്ഷെ നമുക്ക് വെള്ളം കമ്മിയാകാ പറീണത് നമ്മളെ എല്ലാ ഉപയോഗ ത്തിനും അതല്ലേ വെള്ളം കൊണ്ടില്ലാത്തൊരു പരിപാടിം ഇല്ലല്ലോ
ഇല്ലഇല്ല അതാണ് ഞങ്ങടെ ഇവിടെ കെണറ് കുത്താൻ പറ്റത്തില്ലല്ലോ കൊള്ളാത്ത വെള്ളവാ വരുന്ന് ചേറ് വെള്ളം ഇല്ലിയോ അതാ വര്ന്നത്
ങ്ങനെ അപ്പൊ ഇങ്ങക്കൊക്കെ എവ്ട്ന്നാ
ഞങ്ങള് ഇവിടെ തൊടി എറക്കിയിട്ടുണ്ട് അപ്പം ലൈൻ പൈപ്പിന്ന് വെള്ളം വന്ന് വീഴും തൊടിയില്.
ആഹ് ആഹ് ആഹ് ആഹ്
ഉം അങ്ങനെ ഇവിടെങ്ങും കെണറുള്ള വീടുകളൊന്നും ഇല്ല ആഹ്
അല്ല അപ്പൊ എന്നും ലൈൻ വള്ളം വെരൊയ്ക്കാരം ഒരു ദിവസം വരാതെക്കെ ആവു
ഇല്ല ഇല്ല ആഹ് ഒര് ഇല്ല ഇപ്പ നമ്മളിങ്ങനെ വ വരുമ്പൊ നല്ല രീതി വരും എന്ന്ട്ട് തൊടീല് നെറഞ്ഞെട്ക്കും തൊടിന്ന് പറയ്മ്പൊ നമ്മള് കെണറിന്റെ അത്രയുള്ള തൊടിയാ ഉണ്ടാക്കിയിട്ടേക്ക്ന്നേ അപ്പൊ നമ്മ്ക്കത് ആഹ് അങ്ങനെത്തെ തൊടി ഇപ്പൊ രണ്ടുസം ഒക്കെട്ക്കാ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് വരും കെട്ടോ
ഒന്നരട്ട് ഒന്നരട്ട്ല്ലേ അപ്പൊ ഈ ബാത്റൂമ്ക്കൊക്കെ എങ്ങനേ കൊണ്ടോവാ
അത് നമ്മള് മോട്ടറ് വെച്ചിരിപ്പൊണ്ട് അത് പമ്പെയ്ത് ടാങ്കി കേറ്റും നമ്മള് സാദാരണ കെണറി ചെയ്യുന്ന പോലെതന്നെ ആഹ്
ആഹ് ആഹഹ് അതാ ഞാൻ ചോദിച്ചത് അങ്ങനെഅഹ് മാണല്ലോ അല്ലാതെ പറഞ്ഞാതിരി ഞമ്മക്ക് ബുദ്ധിമുട്ടല്ലേ അല്ലെങ്കേ
ആഹ് ആഹ് ആഹ്
അത ഞാൻ ചോയിച്ചേ എഹ് വെള്ള ഇല്ലാതെ ഒന്നും ഞമ്മക്ക് ഒന്നിനും കയ്യൂല
പിന്നേ വെള്ളം വേണ്ടേ ഒരുസം വെള്ളം ഇല്ലെങ്കി പിന്നെ നമ്മള് സ്കൂൾളൊക്കെ പോക്ന്നവരൊക്കെയൊണ്ടെങ്കി തീർന്ന്
അഹ് പർഞ്ഞ് അഹ് വെള്ളല്ലെങ്കി പർഞ്ഞാതിരി വെള്ളത്തിന് കൊർച്ചൊന്നും അല്ല ഉപയോഗങ്ങളേ അത് നമ്മളൊരു പാത്രം കെഴ്കണെങ്കി അല്ലെങ്കി ഇഞ് ഒര് സ്പൂണ് ഒരു കയ്യ് കെഴ്കാൻ വെരേ വെള്ളം വേണ്ടേ
വെള്ളം വേണം ആണ് ഉള്ളതാ ഉം അത് പൈപ്പി വെള്ളം വന്നില്ലെങ്കിലും പ്രശ്നവാ
അതാണെയ് ഇൻക്കൊക്കെ പ്രത്യേകിച്ചാണ് ഇല്ലെങ്കി പിന്നെ സാധാ ബാ ത്രൂമൊക്കെ ആണെങ്കി തെരക്കടില്ലട്ടോ ഈ യൂറോപ്യൻ ക്ലോസറ്റിന് നല്ലോണം വെള്ളം വേണം
വേണം വേണം അതാ അത്
നല്ലം വെള്ളം വേണം ഞാ എപ്പളും പറയും ഇന്റെ മക്കളോട് മക്കളെ ശ്രദ്ധി ച്ചോളിട്ടോ അമ്മക്ക് വേനലൊക്കെ ആവുമ്പൊ അമ്മ്ക്കൊരു പേടിയാണല്ലോ
ആണ് ആണ് ആഹ്
കമ്മി ആവൂല പക്ഷെ ഇന്നാലു ഞമ്മക്കൊര്
ബുദ്ധിമുട്ട് അങ്ങനെ വെള്ളത്തിന്
ഇല്ല നമ്മക്ക് ഇവ്ടെ ബുദ്ധിമുട്ട് ഇത് വരെ ഞങ്ങളിപ്പൊ കുടിരുന്നിട്ട് ഇപ്പ രണ്ട് വർഷായിട്ടൊള്ളു ഇവിടെപ്പൊ കൊഴപ്പൊന്നുല്ല ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോയീന്നു
ഉം ഉം എൻ പുള്ളാരൊക്കെ എന്ത എണ്ണീറ്റൊ എല്ലാരും
വല്യോൻ മദ്രസി ഏയാം ക്ലാസ്സിലാണ് ഓൻ മദ്രസി പോയി രണ്ടാമത്തെ ത് മദ്രസ്ക്ക് പോവാ എണീറ്റിട്ടുണ്ട്പ്പോ അവന് പോ ഏയര എട്ട് മണിയാവുമ്പൊ തൊടങ്ങും ഏയെ മുക്കാൽന് ക്ലാസൊടങ്ങും
ആന്നല്ലേ എണിക്ക്ന്നേന് കൊഴപ്പൊന്നുല്ലെ എണീറ്റ പൊയ്ക്കോളോന്ന്
ആഹ് അമ്മാതിരി പ്രശ്നൊന്നുല്ല അപ്പൊ നീട്ട് പോ ഓല്ക്കെന്നെ പ്പല്ലാത്ത രീതീല് ഓൽക്ക് ശീലായിലെ അപ്പ അങ്ങനെ പോവണം അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ല
ഉം ഉം ഇപ്പത്തെ പുള്ളാർക്കൊന്ന് മടിയൊക്കെ ആയിരിക്കല്ലൊ രാവിലെ എണിക്ക്ന്നന്നെ ബുദ്ധിമു
പിന്ന മയക്കെ ഇങ്ങനെ പെയ്യുമ്പഴാണ് അധികം ഓൽക്ക് ബുദ്ധിമുട്ട് കാര്ണം അപ്പ ണീക്കാനും തോന്നൂല ഓല പർഞ്ഞിട്ടും കാര്യമല്ലലെ ജാർച് ഞാന ഞമ്മക്കെന്നെ നീക്കാൻ തോന്ന്ണില്ല അതാണ് ആഹ് നമ്മുക്കെന്നെ ണീക്ക കയ്യൂല ഞാ വിചാരിച്ചു മ അങ്ങനെ ഇപ്പ എത്രള്പ്പായി ഈ നേരം വെള്ത്തത് വിചാരിച്ചു കൊറ്ച്ചേരും കുടി ഒന്ന് കെടക്ക ആഹ് എത്ര പെട്ടന്നാ ആഹ് നേരം വെൾത്തു കഴിഞ്ഞാലൊ നമക്ക് കൊറ്ചേരം കൂടി ഒന്ന് കടക്കട്ടെ വിചാരിച്ചു
ആഹ് ആഹ് ന്ന് ആഹ് അന്നെങ്കി നടക്കട്ടെ ശെരിയെന്ന വിളിക്ക
ആഹ് അയ്ക്കോട്ടെ ഇന്ന ശരി